ഹലോ
ഹലോ എന്താണ് വർത്താനം?
നല്ല വർത്താനം
എന്താണ് ചായുടൊക്കഴിഞ്ഞില്ലേ അതെയോ അതെ ഞാനിപ്പോ ഇങ്ങനെ ഭയങ്കരൊരു കാര്യങ്ങളിങ്ങനെ ആലോചിച്ചോണ്ട് ഇന്ക്കൊരു വെഷമുള്ളൊരു കാര്യേ
എന്ത്
ഇവിടെ അടുത്ത് മാല്ലേ
ഓ മല നെര്ത്ത്ണ്ടോ
അതെ റോഡിന് വാണ്ടിയാണ് തോന്നു ന്നു പക്ഷെ നമ്മള് ഇപ്പ കൊറേ സ്ഥ ഇതിപ്പോ മലകളൊന്നും കാണാനില്ലല്ലോ ക്കെ നെര്ത്താണല്ലോ
അതെ അതൊണ്ടെന്നെ കൊറേ അപകടങ്ങളുണ്ടല്ലോ വീടുകൾ തകര മണ്ണോലിപ്പ് മഴ പെയ്താലൊക്കെ ഇപ്പൊ ഈ കാലാവസ്ഥ എന്തേയ്യലും ചെയ്യാൻ പാടില്ല തോന്നുന്നു
അതെ അപ്പൊ ഇപ്പം എവിടെ നോക്കിയാലും കുന്നുകളൊക്കെ നെരത്ത് ന്ന സ്ഥലായണ്ട് അവിടെ വീടുകൾ കയറ്റ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അത് നമ്മള ഭൂമിക്ക് വളരെ കേട നമ്മളിപ്പോ ചെറുപ്പത്തിലെ സ്കൂളിൽ നിന്നൊക്കെ പഠിക്ക ണ്ടല്ലോ മര നെരത്തരുത് ന്ന് ക്കെ ക്ഷേ ആളുകള് ആളുകള് അവരു എ സൗകര്യം കാര്യങ്ങളൊക്കെ നോക്കിയാണ്ടേ അതെ അപ്പൊ നമ്മളൊക്കെ കൊറേ ആടുകളെയും പശുളൊക്കെ തീറ്റാൻ പോയിന്ന സ്
അതെ പിന്നീട് ചിന്തിക്ക്ണില്ല പിന്നോട്ട് ചിന്തിക്കില്ല ങ്ങനെ ആയ ങ്ങനെ സംഭവിക്കും പക്ഷെ വീട് സൗകര്യവും അവനവന്റെ കാര്യങ്ങൾ നോക്ക അങ്ങനൊരു അതാണ് ഞാൻ അപ്പുറത്തെ വീടിന് ശല്യണ്ടോ അഒന്നും ചിന്തിക്കില്ലല്ലോ
ന്നില്ല അതുപോലെ തന്നെ ഈ പാറ പൊട്ടിക്ക ഞങ്ങളെ സ്ഥലത്തെന്നെ അടുത്തന്നെ ഒരു പാറ കോറി ണ്ട് പാറ ഈ വെടിമരുന്ന് വെ- വച്ച് പൊട്ടിക്കുമ്പോ നമ്മുടെ വീടൊക്കെ ങ്ങനെ കുലുങ്ങും
അതെ ഹലോ
പറ പറയൂ
ഹലോ
അപ്പൊ ഞമ്മളെ വീടിന് ഭയങ്കര കേട അപ്പ വീടിനന് ഭയങ്കര കേടാണല്ലോ നമ്മള ഈ പാറ പൊട്ടിക്ക- അപ്പൊ മരങ്ങൾ വെട്ടി നശിപ്പിക്കാം അത്ക്കപ്പ അതൊക്കെ കാണുമ്പോ ഭയങ്കര എടങ്ങേറാണ് നോക്കുമ്പോ നമ്മുക്ക് വീടെടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും നമ്മള് ഇത് വെട്ട് നഷി പ്പിക്കുന്നത് ഇവര് ഇവിടെ വഴി ഇല്ലാത്ത കൊണ്ടാണ് വഴി ഇല്ലാത്ത കൊണ്ടാണ് ഇവര് നശിപ്പിക്കുന്നത് പക്ഷെ എന്നാലും അത് പിന്നീട് നമുക്ക് തന്നെയാണ് ദോഷം
അതെ അങ്ങനെ ആകുമ്പോ ഇങ്ങക്ക് പരാതിയൊക്കെ പറഞ്ഞൂടെ
പരാതി പറഞ്ഞാലും ഇപ്പൊ അത്രക്കാണ്ട് അവർ കണക്കിലെടുക്കില്ല അവർ വീടെടുക്കാനല്ലേ അപ്പൊ അവരുടെ സ്ഥലം തന്നെയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞാണ്ടാണ് അവര് അത് എടുക്കുന്നത് പിന്നെ പാറ പൊട്ടിക്കുന്ന ആയാലും ഞങ്ങളുടെ വീടിന്റെ അടുത്ത എത്രക്കായാലും റോഡിന്റെ സൈഡിലാണ് വീട് അപ്പൊ എന്താന്നറിയോ ലോറികളും ജെ സി ബികളും വലിയ വലിയ ക്രെയിനിൽ പോലത്തെ വണ്ടികളൊക്കെ അതിലൂടെങ്ങനെ പോയിട്ട് നമ്മൾ വീടിന് വളരെ കേടാണ് നമ്മൾ അതുപോലെ തന്നെ ഇ ഇത്തര വാർത്ത കൂടെ ആയാലും അതിനെ വിള്ളല് വരിയാ വീടിന് വിള്ളല് വരിയാ കാരണം ഇത് ഇങ്ങനെ പാസ് ചെയ്തോണ്ടേ ഇരിക്കല്ലേ അ പിന്നെ സ്കൂൾ കുട്ടികൾക്ക് അവരു ഇളവ് കൊടുത്തന്ന് വെച്ച എല്ലാവരും സ്കൂൾക്ക് പോകുന്ന സമയത്ത് തൊന്നും വണ്ടി പോകൂല്ല പക്ഷെ അ അയിന് ശേഷം ഒക്കെ മണ്ടി പോകല്ലേ
അതെ ഉം ചെല ഭാഗത്തൊക്കെ അയിനൊക്കെ കർശനായിട്ട് നടപടിയൊക്കെ എടുത്തക്കണ് അതെ ആഹ്
തവണ അവരോട് പറഞ്ഞു ണ്ട് പക്ഷെ അപ്പോഴും അവര് നോക്കുന്നത് അവര് അവരുടെ ജോലി അവരുടെ ഇത് അതെ പിന്നെ ഞാനും ഇങ്ങനെ ആലോചിക്കുമ്പോ എന്താറിയോ എത്രയോ ആളുകൾക്ക് അവിടുന്ന് ജോലിയുണ്ട് അതായത് വലിയ കോറിം കാര്യക്കായാലും കുറേ ആളുകൾ കൂലിപ്പണിക്കായിട്ട് നിക്ക് ക്കണോരു അങ്ങനെ കുറെ ആൾ അവർടൊക്കെ ജോലി നഷ്ടപെ ഞമ്മള് ഈ പരാതികൊണ്ട
അതെ അതുപോലെ തന്നെ ഇങ്ങനെ ഈ കല്ലിനൊക്കെ വില കൊടുന്നത് അത്കൊണ്ടുതന്നാണ് ഇങ്ങനെ ഇത് കിട്ടാത്തോണ്ടെയ് ഇല്ലത് അവർ കൂട്ടാണ് വില കൂട്ടാണ് ഇങ്ങനെ സാധാരണ ക്ക് കുടുങ്ങുന്നത്
അതെ അപ്പൊ എന്താ അപ്പൊ മലകൾ നിർത്താ കുന്നുകൾ നിര ത്ത ഞാൻ പറയും പ്പൊ മലന്റെ ചെലങ്ങൾ അങ്ങനത്തെ സെറ്റ് നിരപ്പുള്ള സ്ഥലങ്ങൾ എത്രയ ഉണ്ട് നമുക്ക്
അതെ നിങ്ങള വീടൊക്കെ അങ്ങനെ എടു മലേരിയെലാ അതോ
നങ്കൾത് ഇങ്ങനെ ഒരു മലപ്രദേശ തന്നെയാണ്
അതെ, ങ്ങക്കും ബുദ്ധിമുട്ടുണ്ടാവു, ഈ മഴൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടാവൂലേ
അതെ ബുദ്ധിമുട്ടാവും ഞങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ അവിടെ വിള്ളല് വന്നത് കാരണം തന്നെ ഈ കോറിള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഇതായത് അയിന്റെട്തൊരു വെള്ളച്ചാട്ടം ണ്ട് പിന്നെ ഇനിയിപ്പോ അവിടെ ഒരു വേറെ ഫാക്ടറി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കേട്ട വല്ല ഈ മറല്ല ഈ സംഭവങ്ങളൊക്കെ അവർ ചെയ്യുന്നത്
അതെ അ എല്ലാ ജനങ്ങളും മുന്നിട്ട് ഇറങ്ങണം അല്ലേ അതിന് നമ്മള് ചിലരൊന്നും അതിന് ഇറങ്ങുന്നില്ല പേടിച്ചിട്ട് എല്ലാവരും കൂടി ഇറങ്ങുമ്പോ അതിനൊരു തീരുമാനം ഉണ്ടാവും
അതെ പിന്നെ അതെല്ലേ ഈ എന്താ ഈ കോറി പോലുള്ള സ്ഥലം ഇതൊക്കെ ഉണ്ടല്ലോ പാറ പൊട്ടിച്ചുണ്ടാക്കി അവരൊക്കെന്ന് പറഞ്ഞാൽ നല്ല ഈ ആളുകളെയൊക്കെ ഈ പണം കൊടുത്ത് അവരെ ഭാഗത്ത്ക്കാക്കുന്ന ഒരു
അതെ അതെ അതെ
നടക്കുന്നുണ്ട് പക്ഷെ അതിലൊക്കെ നമ്മൾ ഈ സാധാരണക്കാരാണ് കുടുങ്ങുന്നത് അതെ നമുക്ക്ന്ന് പറഞ്ഞ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ നമ്മൾ ഇത്രേം കാലം കളിച്ചും വളർന്ന സ്ഥലത്ത് നിന്ന് നമ്മളെയൊക്കെ പുറത്തൊരു സ്ഥലത്ത്ക്ക് പറിച്ച് നടാന്ന് പറ അതെ പറിച്ച് നടാന്ന് നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മള് തന്നെ എത്ര ക്യാഷ് തരാന്ന് പറഞ്ഞാലും നമ് നമ്മുടെ അതെ ഇപ്പൊ ഇന്റെയൊക്കെ ഇബ്ടത്തെ ഉപ്പ് പറയാറുണ്ട് ഇങ്ങനെ മുപ്പത് രൂപ അന്നൊക്കെന്ന് ജോലി എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നതെന്താന്നറിയോ മുപ്പത് രൂപയാണ് അതെ അത് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഇണ്ടാക്കിയ വീടാണത് അതുകൊണ്ട് അതിന്റെ ഒരു വാതിൽ ഒരു ജനവാതിൽ മാറ്റാൻ വരെ ഉപ്പ സമ്മതിക്കാറില്ലായിരുന്നു. അവർക്കറിയാം അവര് എന്ത് എത്രത്തോളം വെല കൊടുത്ത് അതെ കഷ്ട ട്ടാണ് ഈ വീടുണ്ടാക്കിത് നമുക്കിപ്പോ ഒര് നിമിഷംഒര് ജെ സി ബി വിളിച്ചാ വീട് പൊളിക്കാൾ
അതെ അതെ അവർക്ക് അത് പൊളിച്ചാണ്ട് പുതിയ പൂട് വീട് നിർമിക് ച്ചാ തന്നെ അവർക്ക് സങ്കടാ
അതെ അതെ അവര് പ്പൊന്ന് പർഞ്ഞാ എത്ര കൊല്ലങ്ങൾ എടു ത്തിട്ടുണ്ടാഉ പ്പൊ പറ്യാ ഈ മുപ്പഹ് രൂപ ന്നൊക്കെ പറയിമ്പോ ഇങ്ങളൊന്ന് ആലോയ് ക്കണം. എത്ര കൊല്ലങ്ങളോളം എടുത്തിട്ടായിരിക്കും അങ്ങനൊരു വീട് അവ വരെടുത്ണ്ടാവ അപ്പൊ അവർക്കത് പൊളിക്കാന്ന് പറയുമ്പോ അത്ര ത്തോളം ബുദ്ദിമുട്ട് ക്പൊ ഞമ്മക്ക് ക്കാ വീട് കാണുമ്പോ നമുക്കിപ്പോ തോന്നെ അംക്ക് വേറെള്ള വെല്യ വീട്കളും അതുപോൽത്തെ വീട്ണ്ടാക് കണം അങ്ങനെയാക്കണം അഭാ ഉപ്പ എപ്പഴും പറി ന്റെ ങ്ങെ മരണശേഷല്ലാതെ ങ്ങള്ത് പൊളിക്കര്ത് കാന വവര് സായി ക്കാൻ കഴിയൂല അങ്ങനെ ഓ രോ ദിവസ സും പണി
അവര് ന്നെ വീട്ക്ക് പകുതി പണി അവര്ന്നെ എടുത്ത് കഴിഞ്ഞേക്കും അ ഓടും വീട് അങ്ങനത്തെ പണ്ടത്തെ വീട്‌നൊ ക്ക്ങ്ങ മണ്ണ് കൊഴയ്ക്കല്ലൊന്നും ഇല്ലല്ലോ അന്ന് അന്നൊക്കെ മണ്ണ് ഇതാ ഉര്ട്ടി ഇതിങ്ങനെ എറിഞ് അങ്ങനെയൊക്കെയാണോല്ലോ തേപ്പും അങ്ങൻത്തെ ഒന്നുംല്ലല്ലോ
അതെ അങ്ങനെ അവര് ഈ എന്താ അവരുടെ പകുതി ജീവിതക്കാലും പകുതിയോ പകുതിയും കൂടുതൽ ജീവിതകാലം ഫുള് പണിയെടുക്കും ഉണ്ടാക്കി ഒരു വീട് വെച്ച് വന്നിട്ട് അതിലേക്കും താമസക്കൊക്കെ കൈ ചെയുമ്പോ പിന്നെ ന മക്കള് കാരണം ആ വീട് പൊളിക്കാന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അങ്ങനെ ഉപ്പ പറഞ്ഞത് എത്രയോ ശരിയാണ് കാരണം പ്പു പണ്ടത്തെ കാര്യങ്ങളും പണ്ട് അവര് ഇഷ്ടപ്പെട്ടുന്നു കാരണം പണ്ടും ചില ദിവസങ്ങളിലൊക്കെ ചോറിലി വ ട്ടുണ്ടല്ലോ അന്നും കാണില്ല ഒന്നോ രണ്ടോ വറ്റ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളു അപ്പൊ അതൊക്കെ കു ചിട്ടാണ് അവ ഈ വീടും ഇന്തൊക്കെ ഉണ്ടാക്ക ഭക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കില്ല നമ്മളിപ്പ എന്താ ഒരു ഇപ്പൊ നമ്മുടെ കൈയിൽ ഒരു മുന്നൂറ് രൂപ ഉള്ളൂ എടുക്കാനുണ്ടങ്കിൽ അതിൽ നിന്നും ഒരു രൂപ പോലും നമ്മള് സേവിങ്സ് വേകാറില്ല നമ്മള് വേഗം പോയി ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം അങ്ങനെ ഉള്ള ഒരു ജീവിതം ഇതാണല്ലോ ഇപ്പം അവരുടെ കഷ്ടപ്പാട് മ ഒക്കെ ഇതുണ്ടല്ലോ ഇപ്പൊ ഇപ്പോ ഈ കോറികാലും ൽ നിങ്ങ ഇത്ര ഈ വീട് ഇവിന്ന് പൊളിച്ചു മാറ്റി നിങ്ങൾക്ക് ഇത്ര പൈസ തരാം നിങ്ങൾ കോ സ്ഥലം വിട്ടുപോയിടുക്കുന്ന ഒക്കെ പറഞ്ഞാലും നമ്മൾ കഷ്ടപ്പെട്ട വീട് വിട്ടു ഞമ്മുടെ നാട് വിട്ടാണ്ടൊന്ന്
എത്ര കാശ് തന്നാലും നമ്മുക്ക് നമ്മള് വീട് വിട്ട് പോക പോക്കാന് എങ്ങനെയല്ല നമ്മുക്കൊരു താല്പര്യമല്ല അതന്നെ ഉം നല്ല സൗകര്യമുള്ള സ്ഥലയാലും നമ്മുക്ക് ക്കെ നമ്മളെ വീട് തറവാട് അങ്ങനെ വിട്ട് പോവാന് വേറെ ഏരിയേക്ക് പോവാൻ നമുക്ക് താല്പര്യല്ല എല്ലാ അയൽപക്കായാലും നമ്മൾ നാട് ആയാലും ഒക്കെ വിട്ടു പോകുമ്പോ അതൊരു ബുദ്ധിമുട്ട് തന്നെ
പണ്ടുള്ള ആൾക്കാർക്കാണിബുദ്ധിമുട്ട് അവര് കഷ്ടപ്പെട്ടതും അവർ പക്ഷെ ഇപ്പഴത്തെ ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും പണത്തിന്റെ പിറകെ ഇപ്പോ ചെിലവർ ചിന്തിക്കാൻ തരാ അത്രയും പൈസ അവർന്നെ നമുക്ക് നല്ല വല്യ വീട് കയറ്റാം അതെ അതെ വലയ വീട് നമുക്ക്
വേണം അതെ അവർക്ക് ഇങ്ങനെ ഇവർക്ക് എനെ അങ്ങനെ ഇതാണ് ഇപ്പോ താരതമ്യം അങ്ങനെ ചിലരുഉണ്ട്
ആ അതെ പിന്നെ അതുപോലെ തന്നെ ഈ കൂടുതലും ഈ ഭാഗ്യങ്ങൾ അത ഇപ്പൊ ലക്കി അതപ ഗിബ അങ്ങത്തെ സംവങ്ങൾക്ക ഉണ്ട് അതിതന്റയ് ഒക്കെ പുറകെ ഇങ്ങനെ പോകും ഏ നമ്മള് ഭാഗ്യക്കുറിന്റെ പിന്നാലെ പോകുക അങ്ങനെ ഒരു പണിെടുക്ക അതെങ്ങനെ എല്ലാം പൈസ കിട്ടും ത എന്ന് ചിന്തിക്കുന്ന ആൾക്കാരണ ഇപ്പ അപ്പൊ അവർക്ക് കൊറച്ച് പൈസ തരാം അങ്ങനെയൊക്കെ കുറക്കാര് പറയുമ്പോ ഇവരെ ഇപ്പഴത്തെ ആൾക്കാർ ഇത് മാറി ചിന്തിക്കുകയാണ് കാരണം അവർക്ക് പൈസ മതി ഈ ഇതിനോട്ടുള്ള ഒരു ഈ മണ്ണിനോട്ടുള്ള നമ്മള് ജനിച്ചു വളന്ന നാടിനോടുയുള്ള ഇല്ല ചിലർക്ക് ഒരു പൈസ കിട്ടിയാൽ അവർക്ക്
അതെ അതെ അതെ അതെ അതെ ഇനി എന്ത് ചെയ്യുന്ന ഞമ്മളെ മക്കളെ ഞമ്മള് ശീലിപ്പിക്കും ണം അങ്ങനെ കുഴിച്ചി അങ്ങനെയൊക്കെ ഇപ്പൊ തയ്യൊക്കെ നടാനും അതൊക്കൊക്കെ പറഞ്ഞു കൊടുക്ക അങ്ങനെ ശീലിപ്പിക്കണം
അതെ എന്നാ ശരിട്ടോ എന്നാ ശരിയേ